കേൾക്കാമ
ആഹ് കേൾക്കാം എന്തൊക്കെ വർത്താനം
ആഹ് മഴ അധികം പുടിച്ചിട്ടുണ്ടതാ അങ്ങോട്ടൊക്കെ എന്താ മഴക്കാറ് പിടിച്ചിട്ട് എന്താ ഈ രണ്ട് മൂടി കെടക്കുന്നുണ്ട്
ഇവിടെ നല്ല വെയിലൊക്കെയാണ് നല്ല കാലാവസ്ഥയാണ് ഇന്നലക്കെ നല്ല മഴ ഇണ്ടായിരുന്നു രാത്രിയൊകെണ്ടായിനു പക്ഷെ ഇന്ന് നേരം വെള്ത്തിട്ട് കൊഴപ്പൊന്നുല്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഉം
ആഹ്
ആഹ് പക്ഷേ ഇന്ന് കല്യാണംണ്ടായിനു കല്യാണത്തിന് പോയി വന്ന്
ആഹ് എന്ത് ഹോളിലാ അല്ല വീട്ടിലന്നാ കല്യാണം ഞങ്ങൾ
ആഹ് ഹാളിലാണ് ഹാളില് എങ്ങനെ
ഹോളിലൊക്കെ വേഗം പോണ്ട പതിനൊന്ന് മണിക്ക് പോയിട്ട് വരണ്ടല്ലേ
ആഹ് ഞങ്ങള് ഒരു മണിയക്കായിട്ട പോയത്
ഒരു മണിക്ക് പോയ ആഹ് ആഹ് മക്കളല്ലാം
മക്കള് ഒന്ത് രണ്ട് കുട്ടികല്ണ്ട് എൻക്ക് ഒരാള് ഏഹ് എന്തേയ് വയസ്സായിക്കണ് പിന്നെ ഒരാള് പത്ത് മാസ നോള് ഇപ്പൊ കടന്നുറങ്ങി പെൺകുട്ടിയാണ് വല്ത് ആൺകുട്ടിയാണ് ഞായറാഴ്ചയല്ലേ അതുകൊണ്ട് ഇവിടെ ഒച്ചപ്പെടുത്തി അങ്ങനെ ഉണ്ട്
ആഹ് എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂത്തത് പതിനാല് വയസായി മോന് മൂത്തത് രണ്ട അടുത്ത മോള് പത്ത് വയസ്സായി ഇപ്പൊ ചെറുതിന് എട്ടു മാസായി ഇപ്പ ഉറക്കിയതേ ഉള്ളൂ
അതെല്ലെ സെപ്റ്റംബറിലാണോ
ആഹ് ഇത് ഇത് ഒക്ടോബറിലാണ്
ഒക്ടോബറോ ഉം
ഇങ്ങളെ പ
ആഹ് ആഹ് എന്റെ കുട്ടിക്ക് ആഹ് പത്തു മാസം കയ്യാനായിട്ടോ പത്ത് കയ്യാനായി ആഹ് അഞ്ച അഞ്ചാത്തീത്തെ ആഹ് അന്ന് അഞ്ചാന്തിയായില്ലേ ആഹ് ആഹ് ഇന്നക്ക് ഇന്നക്ക് പതിനൊന്ന് മാസമായി
ആഹ്
കല്യാണം സ്വന്തം വണ്ടിൽ പോല പോയത അല്ല
ആഹ് ഞങ്ങള് വണ്ടില എന്തേ
വണ്ടിയുണ്ടോത്
ആഹ് അതിണ്ട്ണ്ട് മം
ഊന്ത് ക്കറിയിലേക്ക
ഏ കറി ഞാ അവിടെ ഏ എന്ത് ബിരിയാണിയായിരുന്നു ബിരിയാണിം സുറൂബിയാന് ഉം കല്യാണം ഉണ്ടായിരുന്നല്ലോ ആഹ് സുറൂബിയാന്ന് ഏ ഒരു കാസർഗോഡ് സ്ലാങ്ങിന്റെ മാരി ഉണ്ട് അവിടെ എങ്ങാനും ആണോ
ആഹ് അതാ.
ആണോ.
ഹ ഹാ.
ഏഹ് ന്ന വേണ്ട പറയണ്ട താല്പര്യം. ആഹ് പാണ്ടിക്കാടാണ് ആഹ് ഒ ക്കെ. ആഹ് ഞാനിതുവരെ ഇങ്ങനെ എന്താ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല വേറെ കൊറേ ഇത് എന്താ ആൾക്കാരോട് സംസാരിച്ചിരുന്നു പതിനഞ്ച് ജില്ലയിൽ ള്ള് എനിക്ക് ആഹ് ഇങ്ങളത് ഇങ്ങളത് ഭയങ്കര ഡിഫറന്റയിട്ട് തോണ
സംസാരിക്കണ മനസ്സിലാവുന്നില്ല അല്ലെ
ഏയ് എല്ല വല്ലാതെങ്ങ് മന മനസിലാവണില്ലേ ചാറ് എന്തേന്നവരൊ ചോയിച്ചോ എന്തെന്ന് ഇപ്പോ ചോയിച്ചോയിച്ച് എന്തേന്ന് ചാറ് അപ്പോ ഞമ്മക്ക് ചാറ് ത് ഞങ്ങളിവിടെ പറയലുണ്ട് കറിക്ക്.
ആഹ്‌ കറിക്ക് തേങ്ങ അര്ച്ച് കൂട്ടുന്നേന് പറയുന്നതാ.
എ ഏ ഏച്ച അങ്ങനൊന്നുല്ല എടക്കറ് - ക്ക് പൊതുവേ ചാറ് അങ്ങനെ പായ് ആദ്യള്ള ആൾക്കാര് ട്ടോ ഇപ്പോയൊന്നും അങ്ങനെ പറയില്ല. ആദ്യള്ളാൾക്കാര് എന്തപ്പ ചാറ് വക്കാന്നൊക്കെ ചോയ്ച്ച. ഇപ്പൊ കറ്യക്കയ്ക്ക്ണ്.
ആഹ് എന്ത് ഫുഡല്ല ഞാക്കാനില്ലേ. രാത്രിയക്ക് എല്ലാം
ആഹ് രാത്രിക്ക് എന്തേലൊക്കെണ്ടാക്കണം മീനൊക്കെ എന്ത മസാല കൂട്ടി വെച്ചതുണ്ട്.
ആഹ് എല്ലാർക്കും വെച്ചട്ട് പോയതാണല്ലൊ ലെ കല്യാണതിന്.
ആഹ് അതെ അതെ ഉം ചോറൊക്കെ ഏ
അടുത്ത ബന്ധുന്റെ കല്യാണം
അവിടുത്ത ബന്ധുന്ന് ച്ചാ ഇവിടെ അമ്മാന്റെ മൂത്ത ആഹ് മൂത്താപ്പാന്റെ പേരാകുട്ടിയളെല്ലെ ങ്ങള് ഇവിടുത്തെമ്മാന്റെ ന്റെ ഹസ്ബൻറ്റിന്റെ ഇമ്മാന്റെ ആഹ് കൊറച്ച്
വി അടുത്തന്നെ വീടെല്ലാം
ഏയ് അല്ലല്ല അല്ല എന്തോ ഒരു എന്താ വേറെ സ്ഥലത്താണ് ഉമ്മാനെങ്ങോട്ട് കെട്ടിച്ചോട്ന്നല്ലേ ആഹ് ആഹ് തറവാട്ടില് ഉമ്മാന്റെ കുടുംബ ത്തിൽ ആഹ് ഞങ്ങളിപ്പോ ആഹ് അതെ
വിടെ ഭയങ്കര മഴ
അതെല്ലെ ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് ആഹ് ആഹ് ആഹ് റെഡ് അലേർട്ട് ആങ്ങനെ എന്തേലും ഉണ്ടോ
അങ്ങനെന്നും റഞ്ഞിട്ടില്ല
അതെല്ലെ ആഹ് ന്നാലും നല്ല മഴ ണ്ട്ല്ലേ ഞങ്ങള ഇവിടെ മൂന്ന് രണ്ടു ദിവസം മൂ ഇന്നലെ മിന്നന്നൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു അവിടൊക്കെ അങ്ങനെയൊന്നും മിന്നാ
ഇതായി തൊടങ്ങിയതേ മഴയാ
അതെല്ലേ ഏ ജൂലൈ ത് ജൂണ് തുടങ്ങിയ അഹ് ജൂലൈ തുടങ്ങിയത് മഴയാണ്ല്ലേ
ആഹ ആഹ ഭയങ്കര സൗണ്ട് ആഹാ കേക്കുന്നണ്ടോ അല്ലെ
ആഹ നല്ല കേക്കുന്നണ്ട് മക്കളക്ക് എങ്ങനെ
വർക്ക് എന്തങ്കിലും ചെയ്യുന്നുണ്ടോ?
ഏഹ് ഇല്ല ഇല്ല ഇല്ല ഒന്ന് ചെ- ചെയ്യണില്ല വീട്ടമ്മയാണ് ആഹ്. ങ്ങളെന്തേലും ചെയ്യണണ്ടോ?
ഇല്ല ഇല്ല അങ്ങനെ സ്റ്റാറ്റസ് വർക്ക് അങ്ങനെത്തൊക്കെ ചെയ്യെത്
എന്ത് എങ്ങെ എന്ത്
സ്റ്റാറ്റസ് വർക്ക് നമ്മ ഫോണില് ഇങ്ങനെ സ്റ്റാറ്റസ് വർക്ക്
ആഹ അതെ അതെ ആഹ്
അങ്ങനത്തെ വർക്കൊക്കെ
ആഹ് വീട്ടിലിരുന്ന് ചെയ്യാ പറ്റുന്ന ഓരോ വർക്കുകളൊക്കെ ആഹ്
പിന്നെ നിങ്ങള് എന്ത് ചെയ്യ അല്ല
ഞാന് ഏ ഇതിന് മുന്നേ ഒരു നമ്മള് വാട്സപ്പില് ഡ്രസ്സാള് ഗ്രൂപ്പ്ക്കെണ്ടാക്കിയാണ്ട് ഡ്രസ്സാളൊക്കെ ഇതാക്കൊല്ലോ
ആഹ തയ്യില്ലാ വർക് എന്ത പഠിച്ചിന
ത്തെ ഏഹ് ഇല്ല ല്ല ഒന്നും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒന്നിനും പോയിട്ടില്ല ഒന്നിനെ ആഹ് അഹ പ്ലസ് ടു വരെ ആഹ്
ആഹാ ഡിഗ്രി പടിച്ചീന്
ഇല്ല ഇല്ല എടുത്തിട്ടില്ല ഇപ്പൊ തോണ എടുത്താ മതിനുന്ന് മക്കളൊക്കെ സ്കൂൾ ചേർത്ത് നോക്കുമ്പോ എല്ലാർക്കും നല്ല ക്വാളിഫിക്കേഷനെക്കെ ഒണ്ട്. അപ്പൊ നമ്മുക്കൊരു മടിയാണേ ആഹ് മോന് - വ്വ മോനും പറയും ഉമ്മ ങ്ങക്ക് ടീച്ചറായിക്കൂടെ എന്റെ മാസ്ത ക്ലാസ്സിലെ ഓലെ കു ടിജു പി ഉമ്മ ടീച്ചറാണ് ഉമ്മാക്കും അങ്ങനെ അയിക്കൂടെ എന്നൊക്കെ പറയും ഓലും
ഇപ്പൊ ഓൺലൈനില് ഒരുപാട് കോഴ്സുകളും അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ അപ്പൊ പഠിക്കാം.
ആഹ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഓൺലൈൻ അതെമാര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് കഴിഞ്ഞു പക്ഷെ പ്പോ- ഇല്ല പോ പോവാൻ പിന്നെ സമ്മയിച്ചിട്ടില്ല
ആഹ്
ആ അപ്പൊ പിന്നെ പഠിച്ച ആഹ പഠിച്ചിട്ട് കാര്യം ന്നി കുട്ടി ഇന്ഷാ അള്ളാ വലുതായിട്ട് വല്ല മോണ്ടിസോറി ടീ ടി സി അങ്ങനത്തെൊക്കെ നോക്കണൊക്കെ കരുത്ണ് ണ്ട്
ഇത് ഇ വ് ഒക്കെണ്ട് കുറെ ആൾക്കാർ
ആഹ് അവിടെ ഉമ്മ ഉപ്പ പിന്നെ നാത്തൂമാര് രണ്ട് നാത്തൂമാരുണ്ട്. ഇവര് ഒറ്റ മോ മോന് ഉള്ളു. ഒരാളത് കല്യാണം കഴിഞ്ഞിട്ടണ്ട് ഒരാൾ കല്യാണം കഴിഞ്ഞിട്ടില്ല
ആഹ് അപ്പൊ വീട്ടില ആളൊക്കെ ങ്ക് കുഞ്ഞിനെമാരെല്ല ഏൽപ്പിച്ചി ട്ടി പോവാം പറ്റുല്ലോ തറ
അവര്ക്ക് ആഹ അങ്ങനെക്കെ പറ്റൊക്കെ ചെയ്യും ഓൽക്കൊരു ഇൻട്രസ്റ്റ് ത് വേണം.
ആഹ് ഭർത്താവിന് ഇൻട്രസ്റ്റ്ല്ല ന്തുല്ല
ഏഹ് ഇല്ല ഇല്ല ഓല്ക്ക് ഇഷ്ടല്ല അങ്ങനെ
കൃഷി അങ്ങനത്തെ എല്ലൊ ഒണ്ടോ?
എയ് ഇവിടെ റബ്ബറുണ്ട് അങ്ങനെ ഏ വേറെ കൃഷി ഇതൊന്നും ഇല്ല പിന്നെ എന്താ ആ റബ്ബറ് പിന്നെ ഞങ്ങള് തൊടുവില് ഞങ്ങള് സ്ഥലത്ത് ഞങ്ങൾ നിക്കുന്നോടത്ത് വായ അങ്ങനത്തെ വെക്കും അപ്പം ഞങ്ങൾക്ക് വീ
ആ ആഹ് അതൊക്കുറിച്ചല കിണർ വെള്ളം അങ്ങനത്തെ അങ്ങനെ ഉണ്ടാവല്ലേ
ആ ഞങ്ങക്ക് കൊയൽ കിണറാണ്ഉള്ളത് ആവി കെണറില്ല ഏ ഇവിടെ കുറ്റി അടിച്ചപ്പോ ഉസ്താദ് പറഞ്ഞിനി ഇവിടെ കെണർ വെച്ചിട്ട് കാര്യല്ല കോയൽ കിണറ് വേന്ത കുഴിച്ചാ മതിന്നല്ലത് കൊയൽ കിണർക്ക് ഉച്ചക്ക് തന്നെ വെള്ളമൊക്കെ കണ്ടിനും പെട്ടെന്ന് തന്നെ ആ കൂടുതൽ ആയൊന്നുല്ല ആയൊന്നുല്ല
കൂഴൽ കെണറത്തെ വെളളം ഒരു ഇരുമ്പ് മണ
ആഹ് ഇണ്ട് ഇണ്ട് ആ ഉണ്ട് നല്ല ആ നല്ല ചളിയൊക്കെയാണ് ഇനി അത് മറ്റേ ഇതുണ്ടല്ലോ
ചേടി മണ്ണ് പോലത്തെ മണ്ണായിരിക്കുല്ലെ
ആഹ് അതെ അതെ ആഹ് നല്ല ചളിണ്ട്
വള്ളം ഒരു ഇരുമ്പിൻന്റെ മണോ പിന്നെ ഞമ്മ വെള്ളം പാത്രത്തിൽ കൂട്ടി വെ മുകളിൽ ഇങ്ങനെ മണ്ണ് പോലെ നിക്കും ഇപ്പം തണുപ്പയായോട്ട് ബാത്ത്റുമൊക്കെ ചോർന്ന്ട്ട്
ഓ ഞങ്ങള ഞങ്ങളത് അതാണല്ല ഇഷ്യൂന്ന് പറയണത് വാഷ്ബേയ്സി ബാത്റൂമും ഒക്കെ എത്ര കഴിട്ടും കാര്യല്ല അത് ചൊമന്നു അങ്ങനെ നിൽക്കണ് കാണുന്നവര് കാണുന്നവര് കരുതൂംഇത് എന്തൊന്നും ക്ലീൻ ആക്കലില്ലേന്ന്
ആഹ് അപ്പൊ കുടിക്കുപേ ഭയങ്കര ഇതല്ലേ അങ്ങനെ
ആ ഞങ്ങള് ഞങ്ങള അപ്പുറത്ത് വീട്ടിന്ന് ഞങ്ങളും കൊണ്ടല്
അതാ ഞങ്ങളും അങ്ങനെ ചെയ്യുന്ന അപ്പുറത്ത് വീട്ടി
ഇങ്ങടെ വീട്ടില് കൊയൽക്കിണറാ
ആഹ് കൊടുക്കാം അത് മയത്ത് നിറഞ്ഞ് മറിഞ്ഞ് വെള്ളം ആഹ് ചേടി അങ്ങനെ ഇല്ല ഞമ്മളട് ഇങ്ങനെണ്ട്
അതെല്ലേ ആഹ്
പിനിയോ വെള്ളോ അപ്പൊ ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് അതിങ്ങനെ
ആ അപ്പൊ നല്ല വെള്ളം ഉണ്ടല്ലോ
ആഹ് നല്ല വെള്ളോണ്ട്
ഉം ഇവിടെ പിന്നൊക്കെ ആ അപ്പൊ മൂടി മൂടി കിടക്കണില്ലേ
മൂടിട്ടുണ്ട് അതിന്റെ മൂടല്ലേ വയറിന്റെ മൂടിന്റെ ഇടുണ്ട കാണുന്നില്ല സെയിഡ് അതില് ഇങ്ങനെ വർന്നു സിമെന്റ് ഇങ്ങനെ മൂടിന്ന് സിമെന്റ് ഇങ്ങനെ നമ്മ തളംകെട്ടുന്നില്ലേ മോ സിമന്റില് അങ്ങനെ കെട്ടീനെ അത് ഞാനുണ്ട് ആതിന്റെ തായെ ഓറ് അന്നിട്ട് അതിലും വെരുന്ന് ഇങ്ങനെ അങ്ങനെ ആ സിമെന്റ് സിമെന്റ് ഈ മഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ആവാൻ മഞ്ഞല് കളർ അങ്ങനെ വെള്ളം ചെറുങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് സിമന്റെ കുതിച്ചു ഇങ്ങനെ അതല കുടിച്ച നല്ല പങ്ങില് വരുന്നു വള്ളം
അതല്ലേ മയക്കാല ആയ വെള്ളം അങ്ങനെ വരുംല്ലേ
അത് അവിടെ ഒരു പണ്ട് ഇത്ണ്ടായല്ലോ ചെറിയ കൊളം പോലെ കെണറ് പോലത്തെ അത്
കെണറ് കുത്തിയത്
ആഹ് അത് തന്നെ കിണറുത്തിയാ മതിയായിരുന്നു
അതെന്നെ ആഹ്
വീടും അടുത്ത് വന്നിട്ടാമ്മോ മുട്ടീട്ടാ ഇങ്ങനെ നട
ആഹ് ആഹ് ആഹ് അത് തന്ന ഇത്രം നല്ല വെള്ളള്ള സ്ഥലാണ് അവിടെ വെ കെണറിന് ഇതായിരുന്നു ഇത് ഇപ്പോ ആഹ് ചോയക്കാെരം നമക്ക് ഉയോഗിക്കാനൊന്നും അങ്ങെനെ കഴൂല്ല
ആ ആ് ചോറൊക്ക മത്രേ പൊട്ടന്നില്ലേ ഈ വെള്ളം കൂട്ടിട്ട് മ്മോചോ ചോറ് നമ്മെ
ഇല്ല ഇല്ല ഞങ്ങള് ഞങ്ങളൊന്ന് ഞങ്ങള് ഈ വെള്ളം ഉപയോഗിക്കാറില്ല നാ ആയിക്കോട്ടാ ഇതിൽ
ആയി